ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക കേൾക്ക കേൾക്കട്ടോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഒക്കെ നല്ല വിശേഷം ഉം ഇപ്പൊ ഞമ്മക്ക് ഈ ഞാൻ അയാഫ് ഇപ്പൊങ്ങനെ വെറുതെങ്ങനെ നിക്ക അപ്പൊങ്ങനെ ചിന്തിച്ച ഇപ്പൊ ഈ പെരകളൊക്കെ കുറിചേയ്
എന്തിനെ കുറിച്ച
വീടുകളില്ലേ വീടുകള് പുരയിടങ്ങള് ആഹ് അപ്പൊ ആ നമ്മള് മലപ്പുറം ഭാഷയിൽ പെരന്ന പറയാ
ആഹ് ആഹ് നമ്മുടെ ആഹ് ആഹ് ആഹ് വീടിനെ കുറിച്ച്
ആദ്യം അതിന്റെ വ നല്ലൊരു ടോപ്പി അതിന്റെ വാക്കുകളെ കുറിച്ച് തന്നെ പറയാം അപ്പം ഞാനിപ്പോ ആദ്യം മലപ്പുറത്തൊക്കെ പെരാന്നാ പറയാ ഏഹ്
ആഹ് ആഹ് ആഹ്
പിന്നെ അതേപോലെ ഈ പാലക്കാട് ഭാഗത്ത് കുടിൽ എന്നാണ് പറയാ അത് ഉമ്മാന്റെ കുടിക്ക് പോവുക ഉം
ആഹ് ഹാ ആഹ് ആഹ്
പിന്നെ അതേപോലെ വീട്ന്ന് നമ്മള് പറയും പിന്നെ ഇപ്പോ ഏതാ പിന്നെ അതേ പോലെ വേറെന്തേലും പറായാണ്ടോ പിന്നെ.......
പിന്നെ എ സാധാരണ ആഹ്
ണ്ടാവല്ലേ
ആഹ് വ്യത്യസ്ഥതാണ് ആഹ് ആഹ് ആഹ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രഹം ഒക്കെ പറയും ഗ്രഹം വീടിനെ ഗ്രഹം ഗ്രഹം ഉം ഉം ഗ്രഹ അത് ഏഹ് അങ്ങനെ ആൾക്കാര് സൗത്തിരി ഒന്നും പറയത്തില്ല
ഇല്ല പക്ഷെ ഇ ഇത് ആഹ് എന്താണ് പറയാ നമ്മുടെ ഈ രേഖകളിലൊക്കെ അഥവാ നല്ല സാഹിത്യ അമ്പുഷ്ടമായ മലയാളത്തിലെ അങ്ങനെ എയ്തും ഏഹ്
ആഹ് ഗ്രഹപ്രവേശനം നമ്മള് ഏഹ് പിന്നെ ഇത് പാൽ കാച്ച് കുടിയിരിപ്പ് അതിനൊക്കെ പറയുന്നതിന് ഗ്രഹ പ്രവേശനന്ന് പറഞ്ഞ്
അതെ അതെ ആഹ് അതിന് ന- മ്മള് ഈ നമ്മളെ ഈ ഭാഗത്തൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ കുടിര്ക്കൽ ന്നാ പറയാ
ആഹ് ആഹ് കുടിയിരിക്കല്ലേ
ആഹ് ആഹ് കുടിയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ നല്ല മലയാളം പക്ഷെ ഇതിന്റെ ഒരു
ആഹ്
ലോക്കല് ഭാഗ അതായത് അവിടെ ഓല ഡയലസ് എന്ന് പറഞ്ഞാല് കുടിക്കല് കുടിക്കല്
ആഹ് ആഹ് ആഹ് ആഹ്.. ആഹ് ആഹ്.. ഇവിടെ
പിന്നെ അതേപോലെ വില്ല പറഞ്ഞാൽ ഇപ്പം വില്ലും പ്പൊ വീടും തമ്മിൽ നല്ല വ്യത്യാസണ്ട്ല്ലേ വില്ലാന്ന് പറഞ്ഞ ഈ വല്യതിനാണോ വില്ലാന്ന് പറയാ അതല്ലെങ്കിൽ ഒരുപാട് കൂടിനിക്കണതിനാണോ
ആഹ് ആഹ് കൂടി നിക്കുന്നതിനെയാണ് വില്ലന്ന് പറയുന്നത്
ആഹ്
ഉം ഹ്മ്മ് ഹ്മ്മ് ഉം....
അത് ശെരിയാ പിന്നെ ഉം ഞാ ഇവിടെ പുറത്താള്ളെ അപ്പൊ പിന്നെ ഞമ്മളെ ഇവിടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാലേ അപ്പൊ രണ്ടത്. വേണം പ്പൊ ഞമ്മക്ക് വേണെ മൂന്നായിതിരിക്ക ഇപ്പൊ അയിനെ രണ്ടായിതിരിക്ക ഒന്ന് പറഞ്ഞാല് മുളകളോട് ഉണ്ടാക്കുന്ന വീടാണ്.
ആഹ് ആഹ് ആഹ്
അത് ബെല്ന്താ കാട്ടി ആഹ് ഈ ഭാഗങ്ങളിലൊക്കെ ബീഹാർ ഭാഗങ്ങളിലൊക്കെ ഓലന്ത കാട്ടിച്ചാല് അഹ് പ്രധാനായിട്ടും പല കാരണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാല് ഇവിടെ ടെ ഈ ഭാഗങ്ങള് ഇല്ല അല്ല മ റ്റു ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് വെള്ളപ്പൊക്കം സ്ഥിരായിട്ട് വര പിന്നെ ഭാഗായോണ്ട് അപ്പൊ ഓല് വീട്മ്മക്ക് അത്ര കാര്യായിട്ട് ശ്രദ്ധിക്കൂല്ല എന്നക്കേണ് പറഞ്ഞത്. പക്ഷെ എന്നാ ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ വെള്ളപ്പൊക്കൊന്നും വരാറില്ല എന്നാലും ഇവര് ഈവീടിന് വരണ്ടി ചെലവയിക്കല് കൊറവാണ് പക്ഷെ വീടിന്റെ ഉള്ളില് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുട്ടോ.
ആന്നല്ലേ ആഹ് ആഹ് ആ
ആഹ് പൊറത്ത്ന്ന് ഇപ്പോ ഒരാൾ വന്നാണ്ട് ഇപ്പൊ ആ വീടൊക്കെ ഇങ്ങനെ കണ്ടാല് അപ്പ നമുക്ക് തോന്നും അള്ളൊ ഇവര് ഭയങ്കര ദാരി ദ്രത്തിലാണെക്ക് തോന്നും ഏ പക്ഷെ എന്നാല് അയിന്റെ ഉള്ളിൽ, ഉള്ളില് കെടന്നാലായിക്ക കൃത്യായിട്ട് ഫാന് അതേപോലെന്നെഔ കൂളറ്, മിക്സി അത് ഇത് മറ്റും മറിച്ച് ടൈല മെഷീൻ അടക്കം എല്ലാം ഉണ്ടാവും.
എല്ലാം ഉണ്ടാവും ആഹ്ആഹ് ആഹ്
ഉം അങ്ങനെ പിന്നെ ഇവരന്നെ ഇത് നിർമ്മിക്കണം തന്നെ കാണണംഇവര് നാല് ഭാഗത്തും. ഈ സിമെന്റിന്റെ കാല് വെക്കും. അല്ലെങ്കില് കൊറച്ച് നല്ല കട്ടിയുള്ള ഒരു മര ത്തിന്റെ ഒരു കാല് വെക്കും ഇങ്ങ്ട്ട് പിന്നെ മൊള ചീകീയാണ്ട് ഇത് അടുക്കി, അടുക്കി, അടുക്കി വെച്ച് അങ്ങ്ട്ട് വെലങ്ങനെ ഒര് രണ്ട് മൂന്ന് നല്ലൊരു മൊള മൊള കഷ്ണം വെച്ചാ അയ്മക്ക് അടിക്കും.
ഇങ്ങ്ട്ട് അയിന്റെ ശേഷം മണ്ണോണ്ടൊന്ന് തേകും.
ആ ഹാ ഹാ ഹാ
ആഹ് ഇവിടെള്ള മണ്ണ്റഞ്ഞ ഒരു മഞ്ഞ സൈസ് മണ്ണാണ്. അപ്പൊ ആ മ മണ്ണോട് കൊറച്ച് കട്ടീല് ങ്ങ്ട്ട് തേമ്പുമ്പം. ആ ഏതാണ്ട് ഇത് നല്ലരു ഒറപ്പ് കിട്ടുംഅയിന്
ആഹ് ഹാ ഹാ ആഹ്
ഇത്, ഇത് പിന്നെ അയിന്റെ മേലെ പറഞ്ഞാല് ഓടുകള്റഞ്ഞാല് ഞമ്മളെ അവിടെള്ള പോലെ ഓടുകള്ല്ല. ഇപ്പൊ ഞമ്മള് എന്താ പറയാ പി വി സി പൈപ്പ് ഒരു കൊറച്ച് ഒര് മൂന്ന് ഇഞ്ചിന്റെ പി വി സി പൈപ്പ് നമ്മള് നടു കീറി മുറിച്ചാല് ഇണ്ടാവ്ണ ആ ഒരു സൈസില് അതൊരു ഒര് ഒരു അടീടെ ഒരു വലിപ്പം അങ്ങനെയുള്ളതായിരിക്കുമ്പള് ഉള്ള ഓരോ ഓടുകളോ അങ്ങനെ അടക്കടക്കടക്കി വെച്ചാക്കരാം ഓടുകുണ്ടാവും ആഹ് ഇതാണ് എന്ത് ഏതാണ്ട് ഒരു പാവങ്ങളെ എടത്തര ആളുകളുടെക്കെ ഒരു വീട്.
അവിടെ ഞങ്ങളെ
ആഹ് അവ്ടെ ഇബടല്ലെ പിന്നെ പറഞ്ഞാല് മ റ്റ കൊറച്ച് ഏ ഒരു നല്ല ഉയർന്ന മിഡിൽ ക്ലാസ്സും നല്ല ആ പൈസ പണള്ളോലും ആ ഓല വീടുകൾ പറഞ്ഞാല് ഇവിടെ എന്തില്ല ചെങ്കല്ല് ഇല്ല
ആഹ് ആഹ്
ആ ഇബടെ മൊത്തം ഇഷ്ടികേണ്ട് അപ്പം ഇഷ്ടികനോട് അപ്പോ ഇവല് എ ന്തുണ്ടാവുല ഇവള് ഇവരെ ചുമരി നമ്മളെ അവിടുത്തെ ചുമരിന്റെ അത്ര ക ട്ടി ഇണ്ടാവുല്ല
ആഹ് ആഹ്
ആ അപ്പൊ ഇത് ഇന്നാ ചെല ചെല നല്ല പൈസ ഉള്ള ആളുകള് രണ്ടായിട്ട് രണ്ടർണ്ണ ആയിട്ട് നമ്മളെ ആ നാട്ടിലുള്ള ആ കല്ലിന്റെ കട്ടീല് ഇങ്ങനെ പട്ക്കുന്ന ആളുകളുണ്ട്. ആ അപ്പം ഇങ്ങട്ട് ഇവ എന്ത് ചെയ്യും വെച്ചാല് ആതിലായിരിക്കും ഇതുവരെ ഇങ്ങനെ പട് ക്ക അങ്ങനെ പട്ത്തുയർത്തിയാണ്ട് പിന്നെ ഇവല് ഇവര് കോൺക്രീറ്റ് എന്ന് പറയുമ്പം. നമ്മള അവടെ എംസ് എംസാന്റ് ഇവിടെന്നും എംസാൻഡ്ന്നും ഇപ്പോഴും വന്നിട്ടില്ലേടോ. ഇല്ലല്ല ഇവിടെ ഇപ്പളും നമ്മള പഴയാ പഴയ പോയി അതാല്ലേ.
ആഹ്‌ ഹാ ആ അവിടൊക്കെ കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്നത് അതായിരിക്കും.
ആഹ് ആഹ് അതെ അതെ അതെ പിന്നെ അതേപോലെ തന്നെ ഇഷ്ടികണുള്ളത് എല്ലാത്തിനും ഇപ്പൊ തറയൊന്നും ഒരിക്കലും കരിങ്ക കരിങ്കല്ലും ഞാൻ കണ്ടിട്ടില്ല ഇവിട എവിടിം
ആഹ്‌ ഹാ ആഹ് ഹ. ആഹ്‌ പാറ പൊട്ടിക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ലെന്ന് തോന്നുന്നു.
ആഹ് ഇല്ല ഇല്ല പിന്നെ അതേപലെന്നെ ഞാൻ പറഞ്ഞില്ലേ മ മറ്റ വീട് അയിന്റെ അടിയിലൊക്കെ മണ്ണാകാരം കേട്ടോ മണ്ണ് തേവിയേണ്ടകാരം ഇണ്ടാവ.
ആഹ്‌ ഹാ ഹ ആാ.
നെ നെലൊക്കെ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാം നമുക്ക്. എന്നാലോ ഈ നല്ല ഉച്ചക്കെ ആവുമ്പോം. ന ഇങ്ങനെ മണ്ണ് ചൂട് ഇട്ടിട്ട് നല്ല ചൂടാവുമ്പോ പിന്നെ ഭയങ്കര ചൂടായിരിക്കും.
ആഹ്‌ ഹാ ഹാ ഹാ.
പിന്നെവര് കാ കാണിക്കാന്ന് പറഞ്ഞാല് ഇതിമക്ക് നേരെ അണ്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കും. അപ്പൊ നല്ല തണുപ്പായിരിക്കും.
ആഹ്‌ ഹാ ആഹ്‌.
ഉം അങ്ങനെയൊക്കെ ഇ വിടല്ലേ ആ പിന്നെപ്പ ഞാൻ ആ പക്ക് ആകത്ത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പ നഞമ്മളുടെ നാട്ടിലിപ്പം ഇതിന്റെ നിർമ്മാണത്തിൽ. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നിലെ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളൊക്ക ഒന്ന് പറയും ഏ
നമ്മള ഇവിടെ. ആഹ്‌ ഒരു വീട് വെക്കുന്നനെ ഭയങ്കര ചെലവാ. ഇവിടെ ഏഹ് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളില്. ഒരായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ന്ന് പറയുന്നത് തന്നെ ഒരു കുഞ്ഞൊരു വീടാണ്. ഇപ്പൊ മിനിമം മിനിമം മിനിമം ഇവിടെ രണ്ടായിരം രണ്ടായിരത്തി ത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെയുള്ള വീടുകളാ
ഓഹ്‌
ആഹ്‌ പിന്നെ അതിൽ ചെറിയ വീടുകൾ പിന്നെ അതി ചെറിയ വീടുകളുണ്ടെന്ന് പറഞ്ഞാ നമ്മളി വാടകക്ക് കൊടുക്കുന്ന മാത്രം പണിയുന്ന ചെലവു ചുരുക്കിയുള്ള വീടുകളാണ് ഈ പറയുന്ന വീടുകളൊക്കെ. ഇവടെ ഇവടെ ഞങ്ങള്ടെ ഈ പ്രദേശങ്ങള് ഈ ചെങ്കല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചെങ്കല്ലിന് അറുവതും എഴുപതും രൂപാ വെലയാ ഇവടെ ഗവൺമെ ആഹ് ഗവൺമെന്റ് ചെങ്കല്ല് കുഴിച്ചെട്ക്കാൻ അനുമതി അങ്ങനെ കൊടുക്കുന്നില്ല പഞ്ചായത്തുക്കള് കൊടുക്ക്ന്നില്ല അതുകൊണ്ട് കിട്ടാനും വളരെ പ്രയാസവാണ് കിട്ടിയാൽ തന്നെ നല്ല വെലയാ ആഹ്‌ ഈ പിന്നെ പിന്നെ നമ്മടെ ഈ മറ്റേ ഏഹ് ഹോളോ ബ്രിക്സുണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ഹോളോബ്രിക്സ് ഹോളോബ്രിക്സ് ആഹ്
തിന്റെ അതിന്റെ ഏഹ് ഹോളില്ലാത്ത കട്ടകളു ആഹ് അതാണ് കൂടുതല് ഉപയോ പിന്നെ ഈ ഏഹ് പൈസ ആഹ് ആഹ് നല്ലെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും അത് കിട്ട്ന്നോണ്ട് ആ ഒരു ഒറപ്പുണ്ടെന്നുള്ള വിശ്വാസത്തില് എല്ലാരും ചെയ്യ്യാണ് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഏഹ് ഓഹ് കൊല്ലത്തോളവായി റ്റും നമ്മടെ അട്ത്ത വീടുകളൊക്കെ പണിഞ്ഞിട്ടുണ്ട് വല്ല്യ കൊഴപ്പ ഇല്ലാത്ത വീടുകളാണ് പിന്നെ പൗണ്ടേഷൻന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മടെ സാമ്പത്തിക സ്ഥിതി അന്സരിച്ചാണ് ഓരോരുത്തര് ചെയ്യുന്നത് ചെലര് ഈ ഉം പാറ കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടുന്നവരുണ്ട് കോൺക്രീ റ്റ് കൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് പൗണ്ടേഷൻ കെട്ട്ന്നവരുണ്ട് പിന്നെ നാല് മൂലയിലും ഫില്ലറടിച്ച് ആഹ്
ബെൽറ്റ് കെ
അയിന്റെ ആഹ് ഇയിന്റെ എടയ്ക്ക് കല് ആഹ് പിന്നെ ഹോളോ ബ്രിക്സ് കെട്ടി അയിന്റെ മണ്ടക്കൂടെ ബെൽറ്റ് അടിച്ച് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളും ഒക്കെയാ ഏറ്റവും നല്ലത് ചെയ്യ്ന്നത് പാറ കൊണ്ട് കെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇവട്ങ്ങള്ലെല്ലാം കൂടുതലും പാറ കൊണ്ട് കെട്ടിയാണ് തറ കെ ട്ടുന്നത് ആഹ് ഇപ്പെഴാ
ഉം ഇങ്ങളെ ഒരു അഭിപ്രായത്തെ കല്ലിന് കല്ലിന്റെത്ര ഒറപ്പെന്തായാലും ഹോളോ ബ്രിക്സിന് ഇണ്ടാവുല്ലല്ലോ നമ്മളെ ചെങ്കല്ലിന്റെ
ചെങ്കല്ലിന്റെ ഉള്ള ഗുണോന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അത് നല്ല തണുപ്പും കിട്ടും നല്ല ഒറപ്പുവാണ് മറ്റേതന്ന് പറഞ്ഞയിഞ്ഞാ വ്യാവസായിക അടിസ്ഥാനത്തിൽ പണിയുന്നത് കൊണ്ട് ഇതിന് സിമെന്റിന്റെ അളവ് കൊറയ്ക്കാനും കൂട്ടാനു ഒക്കെ പറ്റുവല്ലോ അന്നേരം ഇതിന്റെ സ് എന്തോരം ഉണ്ടെന്ന് നമ്മക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല
അഹ് ശരിയാണ്
ഇതില് കെമിക്കല്ക്കള് ചേർത്ത് ഇതിന് ബലം കൂട്ടുന്ന പരിവാടികള് ഒക്കെയുണ്ട്
ഉം ഉം
അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളും ഒക്കെയുണ്ട് പിന്നെ ഇപ്പം ആഹ് മ്മള് ഓരോത്തരെ പണി ഏപ്പിക്കുവാണെങ്കിൽ അവര് അവരുടേതായ രീതിയില് പണിയുമ്പോ അത് ലാഭം എല്ലാരും നമ്മളൊരു വർക്ക് എടു ക്കുമ്പം അതിന് നമുക്ക് ലാഭം ഒണ്ടാവണൊല്ലോ ആ ഒരു രീതിയിലല്ലേ പണിയത്തോള്ളൂ
ഉം അപ്പോല് പരമാവധി ലാഭം നോക്കാൻ വേണ്ടിയെ ആഹ് ആഹ് ഓക്കെ ഓക്കെ പിന്നെ